ആഹ് കേക്കുന്നില്ലേ. ഹലോ?
ആഹ് കേക്കാം.
ഏഹ്
ആ എടക്ക് നെറ്റ് എന്തോ പ്രശ്നം വരുന്നുണ്ടെന്ന് തോന്നേ.
ആഹ്, ആഹ്
അതാ. പിന്ന ചായ കുടിച്ചില്ല.
ആഹ്
ഇപ്പൊ ചോറൂണ് കഴിഞ്ഞിട്ട് അധികം നേരായില്ല.
ആഹ്
അതൊണ്ട് ഇനി കൊറച്ചൂട കഴിയും. നിങ്ങക്ക് എത്ര മണിയാവുമ്പോ ചായ കുടിക്കണം?
ഞങ്ങള് ചെലപ്പോഴേ കുടിക്കുള്ളൂ.
അയിനാ
അങ്ങനെ നിർബന്തോന്നുല്ല മോക്ക് പൂതിയാവുമ്പോഴ് ഉണ്ടാകും. ഓ അപ്പൊ പിന്നെ ഞാനും കുടിക്കും.
ആഹ്
പിന്നെ ഹസ്ബന്റ് രുമ്പോ മഗ്‌രിബ് നു ഏതാലും ചായ ഉണ്ടാക്കും.
ആഹ്
ആറ് ആറര ആവുമ്പോ
ആഹ് അവിടേക്കെ മഴയുണ്ടാ?
ഇല്ല ഇന്ന് മഴ രാവിലെ ഒന്ന് പെയ്തു.
ആഹ്
ഇപ്പൊ നല്ല വെയിലാ.
ഞങ്ങക്ക് മൂടി നിക്കുന്നു മഴ ഇങ്ങനെ വരമെന്ന് പറഞ്ഞു
ആഹ്, ആഹ്
മൂടി നിക്കുന്നേ ഒള്ളൂ മഴ പെയ്യുന്നില്ല.
ഏഹ്, ആഹ് ഇന്നലെ ഇതേ മാതിരി പെയ്തി, പെയ്ത് വിചാരിച്ചപ്പോ പെയ്തിട്ടൂല്ല.
ആഹ് ഇയ്യ് രാവിലെ മുതലെ തുണിയൊക്കെ ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്.
പ്രയാസാണ് ഇനിപ്പോ അങ്ങനെയൊക്കെ തന്നെ ഏക്കാരം.
അത് തന്നെ ഇനി സ്കൂള് തുറക്കുമ്പോഴായിരിക്കും ഭയങ്കര ശക്തിക്ക് മഴ.
ആഹ്, ആഹ് മക്കള് സ്കൂൾ ബസ്സിലല്ലേ പോകല്?
ആഹ്
പേടിക്കാനൊന്നുല്ലാലെ.
ഏഹ്
അപ്പൊ പേടിക്കാനൊന്നുല്ലറിയേ.
അത് തന്നെ.
ന്നാലും സ്കൂൾ ബസ്സിൽ കേറിയിട്ടണ.
ഉം
ആ നേരം എന്നും സ്കൂൾക്ക് പോണ നേരത്തെരു മഴയാവും.
ആഹ് അത് എറങ്ങുമ്പോഴും വരുമ്പോഴും മഴയില്ലെങ്കി തന്നെ സമാധാനം.
ആഹ് ഉം
എറങ്ങുന്ന നേരത്ത് മഴയാണെങ്കി ആകെ ഇതായിട്ട് പോണ്ടേ സ്കൂളിലേക്ക്.
ആഹ്
നനഞ്ഞ്
ആഹ് ആഹ്
അവിടെ എങ്ങനെയാ വണ്ടി വരുവോ അതോ കൊണ്ടോയി വിടുവോ.
വണ്ടിണ്ട് ബസ്സുണ്ട്.
ആഹ് ആ ഇവിടെയും ബസ്സുണ്ട് രണ്ട് സ്കൂളിലേക്ക് പോ ബസ്സുണ്ട്.
ആഹ് അനി ബസ്സിന്റെ അടുത്ത് എത്തിയ ബസ്സിലാണ് കേരണം.
ആഹ് ആ നമ്മടെ വീടിന്റെ മുമ്പീ കൂടെ വരൂലായിരിക്കുംല്ലേ.
കൊറച്ചങ്ങട്ട് എറങ്ങാണ്ട്.
ആഹ ഉ ഇത് വീടിന്റെ മുമ്പിൽ കൂടെ വരും
ഏ അപ്പ പിന്നെ വെ ബസ്സ് വെ ഇറ വന്നിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ
ആ അത് മതി
ആഹ് ഞങ്ങകവിടെ പോയി നിക്കണം
ആഹ നേരത്തെ പോയി നിക്കണ അല്ലേ
പിന്നെ ഗ്യാസിന് എവിടെ ബുദ്ധിമുട്ടുണ്ടാ കിട്ടാൻ
ഇണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല
ആ ഞങ്ങൾക്കും അങ്ങനെയായിരുന്നു അവരുടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
അന്ന് നാല്പ്പത് ദിവസം ബുക്ക് ചെയ്ത് നാല്പ്പത് ദിവം കഴിട്ടേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞേ
ആ ആ ഇപ്പോഴും ഇവിടെ എങ്ങനെ ഉള്ളൂ
കഴിഞ്ഞ ഉട്ടനെ തന്നെ
ഏ
ഇപ്പഴ അങ്ങനെ എനിക്കറിയില്ലട്ടോ എനിക്ക് കിട്ടിനു അപ്പ പിന്നെ ഞാൻ നോക്കാറിയില്ല
ഉം ഇപ്പോഴും നമ്മള് ബുക്ക് ചെയ്ത് കറക്റ്റ് റ്റ് ഒരു മാസ ആയാ ബുക്ക് ചെയ്യാലോ കിട്ടോയുള്ളൂ
ഓ
ഒരു ദിവസം പോലും കു കുറവാണെങ്കിൽ ബുക്കിംഗ ആകുകല്ല
ഏ
അങ്ങനെയാ
അന്നയിന് ബുക്കിംഗ് തന്നെ ആണില്ലേനല്ലോ ഒ ടി പി വരുന്നില്ലന്നു
ആഹ ഇവിടെ നമ്മള് കറക്റ്റ് മുപ്പത് ദിവസത്തിന്റെ അന്നാണെങ്കില ഉള്ള ഒ ടി പി ഫോണിൽ വരുയുള്ളൂ ബുക്കിംഗ ആവുള്ള അല്ല പിന്നെ എന്തോ ക്യാൻസൽന്ന് പറഞ്ഞ് ഹെ കട്ടായി പോകും ഫോൺ
ഏഹ
ഉം എന്താ ല്ലേ സ്വർണ്ണത്തിന്റെ വിലയെല്ലാം കൂടി വരുന്നത്
ആ വാങ്ങാനല്ലാത്തോണ്ട്‌ പിന്നെഅഹോന്നും നോക്ക
ഹ് ഹ് എന്നാലും പെണ്ണുങ്ങളല്ലേ കേൾക്കുമ്പം സ്വർണ്ണ അല്ലേന്ന്ർത്ത്
കൂടി കൂടി വരിഅ നമ്മള ആ കല്യാണം കഴിഞ്ഞ് അന്നത്തെ സ്വർണ ക്കെണ്ടെങ്കി ഇപ്പൊ വെറുതൊയിരിക്കനി പണിക്കൊന്നും പോവാതെ
കോടിക്കണക്കിന് രുപയുടെ ആസ്തികണ്ട്
ആ ആസ്തി ഇണ്ടായിരുന്നു എന്താപ്പ പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെ കൂടണന്ന് അങ്ങനെയൊക്കെ ഇണ്ടെങ്കിൽ നമുക്ക് അന്നേ കൊറച്ചൊക്കെ എടുത്ത വച്ച് വാങ്ങീന് ഇങ്ങനെ കൂടുന്നറഞ്ഞാണ് ഉ
കൂട് കൂടന്ന് പറയാ പറഞ്ഞാലും ഇത്രയൊന്നും വരുമെന്ന് ഓർത്തില്ല
ഇല്ല ഇല്ല കൂടും കൂടുംന്ന്റിയും പക്ഷെ ഇതിപ്പോ എത്രയോ കൂടി ഒരു പവന്മലന്നെ എത്ര കൂടി
അത്തന്നെ ഇന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വേണന്ന് ഒരു പവൻ
ആവു ആഹ
ഇന്നും കൂടിയല്ലോ പതിനായിരത്തി ഇരുന്നൂറ് രൂപ കൂടിയ ഒരു പവനല്ല
തന്നെ. ഞാൻ പിന്നെ നോക്കലന്നല്ല വാങ്ങാൻ ഒന്നുംല്ല
ഞാൻ എന്നാലും ചുമ്മാ നോക്കിയേക്കും
ആഹ്
വാങ്ങുന്നില്ലെങ്കിലും കൊറഞ്ഞന്ന് കേൾക്കുമ്പോ ഒരു സന്തോഷം കൂടിന്ന് കേക്കുമ്പോ ഒരു വെഷമം
വെഷമം ഉം
ഉം നമ്മുടെക്കെ കല്യാണത്തിന് ഇപ്പോഴത്തെ പൈസയുടെ ഇതില് പത്ത് പവൻ അഞ്ചു പവം പത്ത് പവം കിട്ടിയേ.
എത്ര വർഷയി കല്യാണം കഴിഞ്ഞിട്ട്
പതിനേഴ് വർഷം
ഓ പഔ നാലരട്ടി കൂടി ഇപ്പൊ നാലും അഞ്ചരട്ടി കൂടി
അതന്നെ എന്റെ കല്യാണത്തിന് പത്ത് പതിനായിരം രൂപയേള്ളൂ
ഓ ആഹ് ആഹ് ഇപ്പ സ്ഥാനത്ത് നാലരറ്റിയല്ല പത്തരറ്റിയെന്ന കൂടി
ഒരു ഗ്രാം കിട്ടെലെ
കിട്ടൂല ആള്ളഹോ
പിന്നെന്നെ തയ്ക്കുവോ
തയ്ക്കുച്ചാല് ആ ചുരിദാറൊക്കെ ആരെ വെട്ടി തന്നാ തയ്ക്കും
ഉം ഞാനും അങ്ങനെയാ
ആഹ് വെട്ടാളേ ധൈര്യല്ല വെട്ടിയ കൊളായ പോയില്ലേ
ഉം എന്നോട് പറ നല്ലതൊക്കെയാണെങ്കിലും തന്നെ വെട്ടണം പോയാലും കൊഴപ്പല്ല നമ്മുടെ തല്ലേന്ന്
ആഹ് പക്ഷെ കൊളയാല് പോയില്ലേ ആഹ് ഞാൻ മോള യൂണിഫോമക്കെ അങ്ങനത്തൊക്കെ ഞാൻ തന്നെ അടിക്കല് ആരെ വെട്ടി തരും അല്ലാപ്പത് പൊറത്ത് വെറുതെ കൊടുക്കേണ്ടി ആവശ്യല്ലല്ലോ യൂണിഫോമിനൊന്നും ഓപ്പണുംണ്ടാവല്ല വെറുതെ ജസ്റ്റ് ഒന്ന് കൂട്ടി പോയാ മതി
അത് തന്നെ. മക്കളെ കഴുത്തും കൈയ്യും അങ്ങനെയൊന്നും നോ
ആഹ് നോട്ടല്ലല്ലോ
സ്ലിറ്റ ഉള്ള ചുരിതാറാണോ അല്ലല്ലോ സാധ അല്ലേ
സാധാ ചുരിദാറാണ്
ആഹ് യൂണിഫോം ഉം ഇവിടെ അങ്ങനെന്നെ സിറ്റ് ഇടാൻ പറ്റൂല യൂണിഫോമെനെയ സാധായ അതിനും കൊടുക്കണം അഞ്ഞൂറ് രൂപ ചുരിദാറ് ടോപ്പും പാന്റും കൂടി
ആഹ് പറിമ്പൊ യൂണിഫോംമൊന്നും അടിക്കാൻ തീരേലും പണിയില്ല
ആഹ് ഒന്നും നോക്കണ്ട ഷേപ്പ് യ്യേണ്ട ഒന്നടിച്ചു വിട്ടാതി ഉം രണ്ടു പേർക്കും ചുരിദാറാണോ അല്ല കുഞ്ഞിന് ഷർട്ട് ഇതാണോ
ആഹ് ഷർട്ടും പാന്റും അത്പ്പൊ നമുക്ക് വെയ്യല്ലോ നി പു
ആഹ് അതിനും നല്ല ചാർജായിപ്പം ഇവിടെ ചെറ്തും വലതിനും എല്ലാം മുന്നൂറ് ഷർട്ട് തൈയ്ക്കുന്നെന് ആ പാന്റിന് മുന്നൂറ്റിമ്പത് നാന്നൂറൊക്കെ
അ
ഒരെണ്ണം തൈയ്ച്ച് വരുമ്പം
ഓ ഓ
ആഹ് ആയിരം രൂപയുടെ അടുത്താവും രണ്ട് ഷർട്ട് ട്ട് ഒരു പാന്റും കൂടെ തൈകുമ്പം ആയിരം രൂപവരും
ആഹ് ആഹ് അതിപ്പോ പെണ്ണുങ്ങൾക്ക് കയ്യാത്ത ഇല്ലല്ല നിങ്ങൾക്കറിയോ
ആഹ് ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്തോണ്ടിരുന്നതാ
ഓ
പിന്നെ എനിക്ക് മടിയായി ഇപ്പം രണ്ട് അനിയത്തിമാർ തുടങ്ങി
അതൊക്കെ ഒരു വരുമാനല്ലേ
ആഹ് ഇവിടേക്കെ ഉണ്ട് കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരുണ്ട്
ആഹ്
ഇഷ്ടംപോലെ ആഹ് ഇവിടെ എത്ര ഉണ്ടെങ്കിലും ഡെയിലി രണ്ടും മൂന്നും എന്റെ അനിയത്തിമാർക്കൊക്കെ ഉണ്ട് നാലെണ്ണം അഞ്ചെണ്ണം വെച്ചൊക്കെ ഉണ്ട്
ഏഹ്
ഉം ഡെയിലി കിട്ടും മൂവായിരം രൂപ ഒക്കെ
ഓ പിന്നെ എന്ത് ഇപ്പോ ഇങ്ങള് നിർത്തി
എനിക്ക് പിന്നൊരു മടി എൻ പാത്രം കഴുക്ക് കൂടുതലാ ആഹ് പാത്രം കഴുക്ക് കൂടുതലാ ക കേക്കിന്
ആഹ്
മുട്ടയുടെ സ്മെല്ല് പിന്നെ അയിന്റെ ഇങ്ങനെ വിപ്പിംങ് ക്രീം ആ ക്രീം ഒക്കെ വരു മ്പോ എന്നും ഇങ്ങനെ എണ്ണമയോ ആയിട്ടിരിക്കും
ഏഹ്
അതുകൊണ്ട് ഭയങ്കര മടിയാ പാത്രം കഴുകുന്ന കാര്യം ഓർക്കുമ്പം ഇനി ഒന്നും കൂടി ഇങ്ങനെ പൊടി തട്ടി എടുത്താലോന്ന് ഇങ്ങനെ ആലോയിക്കുന്നുണ്ട് ഇപ്പൊ ഒരു വരുമാനം ആവുവല്ലോ പൈസയാണെങ്കിൽ ചിലവ് കൂടിയും വരും നമ്മുടെ കൈയിൽ ഇല്ലാണ്ട് കൂടി വരുമ്പോഴേ
ചെയ്യുമ്പോ ശരിയാവുല
അന്നേരം അത്യാവശ്യം പത്തായിരം രൂപ എങ്കിലും നമ്മുടെ കൈയിൽ ഉണ്ടെങ്കിൽ
ഉം ഉം
ചോയിക്കണ്ടല്ലോ അരോട്
ആഹ്
ഉം പിന്നെന്നാ ടൂറൊന്നും പോയില്ലേ വെക്കേഷന്
ഇല്ല പോയിട്ടില്ല
ഏഹ്
അന്ന് ചൂടുകാരണ നിന്ന്
ആഹ്
അപ്പ ഇനിപ്പൊ മയയും വരലുടങ്ങി സ്കൂളും തുറക്കാനായി
ഉം ഇ ഇനിയിപ്പോ പത്ത് പതിനഞ്ച് ദിവസം കൂടിയല്ലേ ഒള്ളൂ
ആഹ്
എല്ലാം റെഡിയാക്കി വരുമ്പോ സ്കൂള് തുറക്കും
സ്കൂൾ തൊറക്കും
ഉം ഞങ്ങള് അടുത്ത ഭാഗത്തൊക്കെ പോയി രാമക്കൽമേട് കേട്ടിട്ടുണ്ടാ
ഏഹ
വാഗമണ്ണ്
ആഹ് അത് കേട്ട്ണ്
ഉം വാഗമണ്ണ് കഴിഞ്ഞ് പത്ത് മുപ്പത് കിലോമീറ്റർ കൂടെ പോണം രാമക്കൽമേട്
ഏ
അവിടെ പോയി അവിടെ അവരെ അനിയത്തി താമസിക്ക്ണ
ആഹ് ആഹ് നേരെ അനിയത്തിയ
ആഹ്
ആഹ്
അവരെ അടുത്ത് പോയപ്പം അങ്ങനെ വന്ന് കമ്പം ഉം മറ്റേ മുന്തിരിത്തോട്ടം ഒക്കെ ഇല്ലേ
ആഹ് ആഹ്
അവിടെയൊക്കെ കറങ്ങി ഇങ്ങനെ വന്നു
ആഹ്
ഞങ്ങനെ തുരോട്ടൊന്നും പോകാൻ വലിയ പ്ലാനൊന്നുല്ല
ആഹ് ഹ്
പിന്നെന്നാ
പിന്നെന്താ ന്നാ ഓക്കെന്നാ
ആഹ് എന്നാ ശരി ഓക്കെ